ലോ
ഹലോ.
എന്തുണ്ട് വിശേഷം
ഉ സുഖായിട്ടിരിക്കുന്നു അവിടെയോ?
ഇവിടെയും സുഖം
ആ
ഫുഡൊക്കെ ഭക്ഷണൊക്കെ കഴിച്ചോ
ഭശ്ണം കഴിച്ചു വിശ്രമിക്കുന്നു. മകനൊറങ്ങാൻ പോകുന്നു.
ന്ന ഇന്ന് എന്താ പ്രത്യേക ഭക്ഷണം.
ഇന്ന് സദ്യായ്രുന്നു മകന്റെ പിറന്നാളായിരുന്നു.
അ ഓ.
അവിടെ എന്ത് വരുന്നു ഫുഡ് കഴിക്കാൻ ആഹാരം ഹലോ ഹലോ. ഹലോ ഹലോ.